ഹലോ
പറയൂ സൗണ്ട് കേൾക്കാന്നില്ലേ
ആഹ് കേക്കണ്ട്
എന്തൊക്കെയ വിശേഷം
എന്തൊക്കെയാ വിശേഷൊക്കെ ആഹ് നല്ല വിശേഷം അവിടെന്താ ഫുഡൊക്ക ആയോ
ആഹ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കയാ സ്കൂളൊക്കെ ഉള്ള കാരണം ഫുഡൊക്കെ നേരത്തെ കാലത്ത് ആവും
ആഹ് ആഹ് നിങ്ങള് ഇത്ര നേരത്തെ ക കഴിക്കുവോ
ഉം ഞാനൊരു പന്ത്രണ്ട് മണിക്കാവുമ്പത്തേനും കഴിക്കും
ആഹ് രാവിലന്നെ എന്താണ് ഇണ്ടാക്കി വെക്കുന്നുണ്ടാവൂല്ലേ
ക്കേ കഴിക്കണതാണ് അപ്പ പിന്നെ ഞാൻ ഉച്ചക്കത്തെ നേരത്തെ പന്ത്രണ്ട് മണിക്കൊക്കെ കഴിക്കും പിന്നെ ബാക്കി പണിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നരേക്ക ആകുമ്പ പിന്നെ ഒന്ന് റസ് ചെടുക്കും മക്കളൊക്കെ വരുമ്പോത്തേനും ഒന്ന് റസ്റ്റ് എടുത്ത് എണീക്കും പിന്നെ വൈകുന്നേരം മൂന്നേര ര ആയാല് പിന്നെ അവർക്കുള്ള ചായെം കടിയും അങ്ങനെയൊക്കെള്ള ഫുഡിനൊക്കെ വേണ്ടിട്ട് പിന്നെ അടുക്കള കയറത്തോ കാലത്ത് ന്ന് ദോശയും ആഹ് കാലത്ത് ന്ന് ചപ്പാത്തി ഇല കാലത്തുനിന്ന് ദോശയും ചട്ടണിയയിരുന്നു ഉച്ചക്ക് പിന്നെ ഇറ ച്ചി മീന അങ്ങൻത്തതൊന്നുല്ല പച്ചക്കററിന്നെയണ എന്നുള്ളന്ന് മത്തന്റെല്ല കറിയും പയറുപ്പേരിയും മാങ്ങാച്ചമ്മന്തി
പ്പയാ വെള്ളിയാഴ്ചായിട്ട് അങ്ങനെ സ്പെഷ്യൊന്നും ഉണ്ടാക്കലില്ല?
ചില ദിവസങ്ങൾ അതിന് സ്പെഷ്യല് വെള്ളിയാഴ്ചയിലല്ലാം ഉണ്ടാക്കാറ് സ്കൂളില്ലാ റ്റ ദിവസങ്ങൾ ശനിയോ ഞായറോ അങ്ങനെയൊക്കെ കൂടുതല് ഉണ്ടാക്കാറ്.
ആഹ് അപ്പളാനല്ലേ കു
ആഹ് കുട്ടികൾ ഇണ്ടാവ ഉണ്ടാവും അപ്പോഴള്ളോ ച്ചിട്ടാ അങ്ങൻത്തെ ദിവസ് ചെലാ സ്പെഷ്യല് വെക്കാറുള്ളു.
ആഹ് ആഹ് ങ്ങനെ പുറത്തൊക്കെ മഴയുണ്ട്പ്പോ?
ഇന്ന് മഴയില്ല രണ്ടു ദിവസം മുന്നേക്കെ ഭയങ്കര രാത്രിയിലൊ ഒക്കെ നല്ല ശക്തിയിലുള്ള മഴ ഉണ്ടായിട്ട് ഇവിടെക്കെ വെള്ളം കേയറിയായിരുന്നു വീട്ടിൽക്കല്ല
ഉള്ള വെള്ളൊക്കെ ണ്ടായിരുന്നു
ഉം ഒരു രാത്രി കൊണ്ട് മഴ ആഹ് അത്ര മഴ വെള്ളുണ്ടായിരു അത് പിന്നെ രാവിലെ കാൽ ത് വരെ ഉണ്ടായിരുന്നു പിന്നെ കാലത്ത് പിന്നെ വെൽ തെറിച്ചപ്പോ പിന്നെ രണ്ട് മണിക്കൂർ വെയില് തീറിച്ചപ്പോത്തേനും ആ വെള്ളൊക്കെങ്ങനെ വാർന്നു പോയി. ത് പാടും തോടൊക്കെ ഒരു ആ പാടും തോടും ഒരു മിച്ചാണ് നിക്കുന്നത് അപ്പ പാടത്തിന്റെ ആഹ് പെട്ടെന്ന് വെള്ളം കെറോ? പിന്നെ പാടത്തിന്റെ നട് കിലൂടെണ് റോഡ് പാസ്യ്യുന്നത് അപ്പൊ ഈ വെള്ളം ഒന്ന
ആഹ് ആഹ്
ചെറിയ വാഹനങ്ങളൊക്കെ ആ വെള്ളം കയറുന്ന സമയത്ത് പാസ്യ്യാനൊക്കെ ബുദ്ധിമുട്ട് ട്ട് വരുന്നുണ്ട്..
ഉം ഉം അതെ അങ്ങത്തെ സ്ഥലത്തൊക്കെ ആഉമ്പോ അതാണ് പശ്ണം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അല്ലെങ്കി ഭയങ്കര രസ് സായിരിക്കും കാണാനൊക്കെ വെയിലൊക്കെ ആഉമ്പളെ മറ്റെ വെള്ളം കേറുമ്പോ ഭയര ബുദ്ധിുട്ട് ട്ടോണി ഈ മഴക്കാലത്ത് മാത്രംവുമ്പോ
ഉം വെള്ളം കേറുമ്പോ കുട്ടികൾക്കാണ് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാ അവരിങ്ങനെ ചൂണ്ടയും പിടിച്ചിട്ട് സ്കൂള ഇില്ലാത്ത ദിവസങ്ങളില് പാടത് ത്കൂടെ ഒരു കുപ്പിയും പിടിച്ച് നടക്കുംവർ അവർക്ക് കിച്ച ട്ടത്തുള്ളൂങ്കിലും അവർക്കതൊരു രസയി ട്ട് അവരങ്ങനെ വെള്ളക്കെട്ടിലൂടെങ്ങെ നടന്ന് കളിക്കും ആഹ് പിന്നെ വേനൽ കാലങ്ങളിലൊക്കെ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊ ക്കെങ്ങനെ പോകും ക ഇതൊക്കെ ചെയ്യാറുണ്ടാറും അങ്ങനെ പോണ സമയത്ത് ആളുകൾ ആടുകളെ മേക്കുന്നുണ്ടാവും പശുക്കളെ മേക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ ഫുട്ബോള് കളിക്കുന്നുണ്ടാവും അങ്ങ
ഉം ഉം എന്തായാലും നല്ല രസള്ള നാടാണല്ലേ നല്ല കാണാനൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടാവും. അയ്ന്റെപ്പുറത്തായിട്ട് ഇങ്ങെനെ ചായടിക്കൻ അങ്ങനെന്തെല് സ്ഥലൊക്കെണ്ട അപ്പോ നല്ല രസായിരിക്കുല്ല അയിൽക്ക് നോക്കിട്ട്ങ്ങെനെ ചായടിക്കാനൊക്കെ ഉം
ലെ മുന്നേണ്ടായിർന്നു പറഞ്ഞങ്ങനെ ചെറിയൊരു ഹോട്ടല് പോലൊക്കെ ആയിട്ടുണ്ടന്നു. പക്ഷേ റോഡ് വന്നയ്ന് ശേഷം അതൊക്കെ അവിടുന്ന് എടുത്ത് പോയി ഇപ്പൊ അങ്ങൻത്തെയല്ല ഇപ്പൊ ങ്നെ ചിന്തിക്കാൻ ചെറിയ തട്ടുകട പോലെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കില് ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ വെറുതെങ്കിലും വാങ്ങി കഴിച്ചു പോകു നമുക്ക്ങ്ങനെ ക എ മ വേഷക് വിശപ്പില്ലെങ്കിലും അങ്ങനത്തെ കാഴ്ച കാണുമ്പോ നമ്മള് ആഹ വിശപ്പില്ലെങ്കിലും നമ്മൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ വെറുതെ വാങ്ങിപ്പോകും
ആഹ അതന്നെ ആഹാ അപ്പൊ നിങ്ങള് പൊറാത്തൊക്കെ അങ്ങനെ പോവാലൊക്കെ ഉണ്ടോ
പൊറത്ത് ഇങ്ങനെ വീക്കിലിയിലൊക്കെ ചെലപ്പം പോകും അതല്ലെങ്കില് സ്കൂളിന്റെ വെക്കേഷൻ ടൈമുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകും വിനോദയാത്ര പോലെ പോകുമ്പോഴും അധികം ഓണം ക്രിസ്മസ് അങ്ങനത്തൊക്കെ വെക്കേഷൻലേള്ളു വിനോത് കൊണ്ട് പോ എങ്ങനെയുള്ള പോക അതല്ലെങ്കിൽ വല്ല ഷോപ്പിലൊക്കെ ഇങ്ങനെ പോകുമ്പോ അവിടുത്തെ പാർക്കുകളിൽ കേറുക നമ്മളെ ചുറ്റു വശത്തുള്ള ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടാവുവല്ലോ ഞമ്മള് വൈകുന്നേരം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന് അങ്ങനത്തെട്ടൊക്കെ അങ്ങനെ പോകും
ഉം ഈ എ ഈ വെക്കേഷനില് എവിടെയും പോയിണ്ടാവില്ലല്ലേ അപ്പൊ ഫാമിലിന്റെ ഒപ്പം ഒന്ന് അങ്ങനെ പോയിട്ടൊന്നുമില്ല
ഇല്ല ഈ വെക്കേഷന് അങ്ങട് പോയില്ലാ ഭയങ്കര ചൂടായാ കാരണം യാത്രക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷീണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്തില്ല ഇവെ വെക്കെഷനധികം കൃ ഈ സർക്കസ് മേള പിന്നെ അതുപോലെ കുതിര സവാരി ആ അങ്ങനെ അതെക്കെ ആ ആ അ അത്ങ്ങനെ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനത്തെ എന്തേലും മേളകൾ വരാറുണ്ട് അപ്പൊ അങ്ങനെ
ഞങ്ങള് ഇപ്രാവശ്യം റിസോർട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് നമ്മടെ എന്താണ് കുടുംബന്ധൊക്കെ കൂട്ടാനും അതേപോലെ എല്ലാവരയിറ്റും നല്ല രീതിയിലൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര എന്താ പറയാ ആ എൻജോയ്ചെയ്യാനൊക്കെ ഭയങ്കര രസായിരിക്കും ക്കല്ലോ എല്ലാരും കൂടി ഇരുന്നിട്ടേ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാതൊക്കെ ആക്കുമ്പോളൊക്കെ
ടെ ഒരുപാട് ഫാമിലി ഒരു റിസോർട്ട് എടുക്കുക ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് പോര്ക എല്ലാ ഫാമിലും മക്കളും കുട്ടികളൊക്കെ അങ്ങനെയായിട്ടൊരു കളിയും ചിരിയും നമ്മള് പണ്ടത്തെ ത താവാട് വീടിൽ എല്ലാരും കൂടുന്നത് ആ ആ ഒരു ഫീലാപ്പൊ കിട്ടും പണ്ടത്തെ തറവാട് വീടില് എല്ലാരും ഒരുമിച്ച് കൂടിയാല് ഉണ്ടായിരുന്നല്ലോ ആഹ ഇപ്പൊ പൊതുവെ അങ്ങനെ കൂടി കിട്ടാം പ്രയാസാണ് പണ്ട് മു അവര് എന്ത് വന്നാലും തറവാട് വീട്ന്നറിയു തറവാട് വീട് ന്നറിഞ്ഞ എന്താ ചോദിക്കും കുട്ടികള് അങ്ങനെയാണ് അന്താ അങ്ങനെ പേര് വരുന്ന എന്നൊക്കെ ചോയിക്കും ഹലോ ഹലോ സൗണ്ട് പോയാ